ദേവുടെ കുടെ നാട്ടിലുണ്ടോ
ഇവിടെണ്ട് നാട്ടില്ണ്ടയ് ഇജ് എവിടെ
ഞാതാ പെരീല് ക്രിക്കറ്റൾച്ചാൻ പോവുന്നുണ്ടായിന്നോടാ മഴ പെയ്തിട്ടയ് ആകെ പെട്ട്ക്ക അഞ്ച് മണിക്ക് ഇറങ്ങണ്ട ഞാൻ അഞ്ച് ഇരുപതായി
അത് നല്ലതാ തടി വന്നാ ക്രിക്കറ്റ് ഞമ്മക്ക് ക്രിക്കറ്റിനോട് വല്ല്യ താല്പര്യൊന്നുമില്ല.
ഏഹ് എനിക്കാണേ മെയിനായിട്ട് ഈ ഫുട്ബോളും ക്രിക്കറ്റ്ന് ഒരേ ബേസനലാണ് ഇപ്പൊ സത്യം പറഞ്ഞപ്പോ കാ അയ് നമ്മുടെ വേൾഡ് കപ്പ് തുടങ്ങണന് മുന്ന തന്നെ ഐ പി എല്ല് കഴിഞ്ഞു. ഞാനൊക്കെ ഐ പി എല്ല് ഇരുന്ന് കണ്ടിട്ടൊട്ട് ഒരു കളി മിസ് ആക്കൂല. ഒരു ഓ സത്യം പറഞ്ഞാ ഞാൻ ചെന്നൈയുടെ ഫാനായിരുന്നു. പിന്നെ റെ നമ്മടെ പണ്ടത്തെ ധോണി റെയ്ന ഓലക്ക നിക്കു ഓല കൂട്ട് കെട്ടൊക്കെ നിന്നപ്പോ ഞാൻ പിന്നേ ഈ ക്രിക്കറ്റും ഇതൊക്കെ ഇപ്പ നിർത്തിയതാണ്. ഐ പി എല്ല് പിന്നെ വരുമ്പോ കാണുന്നല്ലാതെ വേറെ ഇന്ത്യൻ ടീമിന്റെ കളിയൊന്നും അങ്ങനെയധികം കാണാറില്ല. ഇത് തീ തീരെ കാണാറില്ലേ അപ്പൊ കളി പണ്ട് മുതലും കണ്ടിട്ടില്ലേ
ഞാൻ എന്താ വച്ചാലേ ലാസ്റ്റത്തെ പതിനെട്ട് പത്തമത്തെ ഓവാർന്ന് വെച്ച ചെല വൈകുന്നേര രണ്ട് ഓവറ് പീരിയോടി അടിച്ചി ടൈം ആ ടൈം അധികം കാണുള്ളുത്
ഓ അവസാനത്തെ ടൈമ് മാത്രല്ലേ അല്ലെങ്കിലേ മുട്ടി ടെസ്റ്റ് കളിക്കണമാതിരി കളിക്കണ കാണുമ്പോ
ഉം ബോറടി പിന്നെ എന്താ വെച്ചാ ഓരോ ഹവറും അജ് ന്റെ പരസ്യ
ആ ഔ അപ്പൊ അവക്ക്‌ ഇങ്ങനെ ഫുട്ബോൾ പറ്റില്ലേ ഈ പന്തങ്ങനെ തട്ടി തട്ടി തട്ടി തട്ടി തട്ടി ഇപ്പൊ തൊണ്ണൂറാവില്ല ഒരു ഗോൾ ഇടുക
ആ ഫുട്ബോൾ കാണുമ്പോ ഒരു രസാണ് കാരണം എന്താ വച്ചാല് ഗോള് ഏത് നിമിഷവും അടിച്ചാൽ ഗോള് കേയറുമ്പോ കിട്ടണ ഒരു ഇതുണ്ടല്ലോ ഫീൽ ഏതെങ്ങനെയ ഇപ്പൊ ചെറുപ്പം മുതലേ ശീലായി കണ്ട് കണ്ട് കണ്ട് കാരണം കളി രസം ഉണ്ടോക്കും രസല്ലെങ്കി ഞാൻ അപ്പൊ അപ്പോൾത്തന്നെ പോയി ഓഫ് ആകും ട്ടോ പിന്നെ സെക്കൻഡ് ഹാഫിലൊക്കെ ചെലപ്പോ
ഇപ്പോ സ്പെയിന്റെ വ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് തോന്നിയില്ലേ അതേ പോലെ സത്യം പറഞാ എനിക്ക് നല്ല ഫ്രാൻസിന്റെ അ ട്ടമരി സ്റ ആ ഭയങ്കര ബോറായിരുന്നു മടുത്തിരുന്നു അതേമാതിരി സത്യം പറഞ്ഞ അതൊ എനിക്ക് തോണി ജർമ്മനിയുടെ ജർമ്മനിയ ഇന്നലെ കളി നല്ല വൈബ് കണ്ടിരു അതേ വ്യത്യാസം വരും ഫുട്ബോൾ ഒരു പ്രശ്നമുണ്ട് പക്ഷെ ഈ ഐ പി എൽ നടക്കുമ്പോ അറിയുമ്പോ നമുക്ക് കൊറെ അടിച്ച് കളിക്കാം ഇജ് അവര് ഒ നല്ല ഷോട്ട് കൊണ്ടക്കെ അടിക്കും കൊറെ റെക്കോഡോക്കെ കിട്ടിയിരുന്നു. നമ്മളാ പതിമൂന്ന് വയസുകാരൻ ചെക്കനെ കണ്ടിരുന്നു അറിയോ
ഉം ആ ആ
മറ്റേ ചെറിയ ചെക്കൻ
ആ ആ ഇപ്പൊ ഇപ്പോഴ നല്ല ഇപ്പൊ നല്ല ടോപ്പ് കളിക്കാരൻ ശർമ്മോ അതോ എം എസ് ധോണിയോ
ഏയ് എം എസ് ധോണിയൊക്കെ നിർ തീരുന്നേ നമ്മടെ ഓയിത്തിപ്പോ നിർത്താൻ കിടക്ക്‌ ഓരോത്തു പക്ഷെ ഫോമുണ്ട് ട്ടോ ചെക്കന്റെ ചെക്കന്റെ ഫിറ്റ്നസ് ഒക്കെ മാറ്റി ആ പത്ത് നൂറ് നൂറ്റി അയ്മ്പത് കിലോ ലോനാണ് ഇപ്പൊ തടി കൊറച്ച് സെറ്റപ്പ് ആയി വന്ന്ക്ണ് നല്ല ഫോമില്തിരിച്ച് വരുന്നുണ്ടേ പിന്നെഭാഗ്യം കിട്ണ്‌ല്ല ആൾക്ക്‌ അടിക്ക്‌ണ്താൾ ഇപ്പൊ കഴിഞ്ഞ ദിവസംതന്നെ റൺ ഔട്ട് ആ തന്നെ കാണണ്ടിരുന്നു ആകെ പാവം തോന്നും ഒരു പ്ലേ മറ്റേ സുപം മില്ലിന്ന് ചെങ്ങയി ആ ചെങ്ങായി അതക്കെ ഒരു പ്രശ്ന കാര്യം ഇല്ലാതെ
ഉം കോലി കപ് ഇപ്പളും കളിച്ചുണ്ടോ.
പിന്നെന്താ കോലി ഉഷാറ് കളിയല്ലേ ഇപ്പൊ കോലിയല്ലേ നമ്മടെ ഓറഞ്ച് ക്യാപ്പ് എടുത്തെ അല്ല കോലിയല്ല എടുത്തേക്കണേ നമ്മളെ ഐ പി എല്ല് കപ്പ് അടിക്കാൻ കാരണം തന്നെ കോലിയാ ഇപ്രാവശ്യേ ബാംഗ്ലൂര് അവൻ മുന്ന ക്യാപ്റ്റൻ അവനല്ലെങ്കിലും അവനിപ്പോ ഈ പ്രാവിശ്യം രണ്ടാമത്തെ കപ്പ കിട്ടണെ. അവർക്കൊന്നും ഒരു കപ്പ് ഇണ്ടായില്ല. പത്ത് പതിനേഴ് പതിനേഴ് വർഷായിട്ട് ഒരു കപ്പ് ഇണ്ടായില്ല അവന്മാർക്ക്. ഈ രണ്ട് സീസണും അവരാ തൂക്കിയെ
ഉ ഉം
ഞാനിപ്പ സത്യ പറഞ്ഞ അവര് എന്നെ എനിക്ക് ഏറ്റവും ദേ പക്ഷേ ന്നാലും മുംബൈലൊക്കെയാണ്. അല്ല അണക്കായി വലിയ ടീമൊന്നുല്ല്യേ
ഞമ്മളയ്പ്പല് കാണലന്നല്ല പിന്നെ മ്മക്ക് എന്ത്‌ ടീം നമ്മള് ഞാൻ പറഞ്ഞില്ലേ അവസാനത്തെ രണ്ട് ഓവറ് ആ ഓവറ് കാണുമ്പോൾ ഒക്കെ കിട്ടണ ഒരു സുഖണ്ട് അ വെറും അടി ഇപ്പൊ പന്തങ്ങനെ പോണങ്ങനെ കാണുമ്പോ ഒരു രസമാണ് വെറും അടിയോട് അടിയായിരിക്കും. അതൊക്കെ മാസ് സികലൾ ആ ആസിക് ഉള്ള കളിയൊക്കാണെങ്കില് പെരിഞ്ഞടിയാ പണ്ടൊക്കെ കണ്ടീനു എം എന്താ സച്ചിൻ തെണ്ടുൽക്കർ കളിച്ച കാലത്തൊക്കെ സച്ചിന്റെ അടിയൊക്കെ എമ്മാരി അടിയയ്നു.
സത്യമാണ് ആൾക്ക് സുരേഷ് റെയ്നനെ അറിയോ പണ്ടത്തെ കളിക്കാരൻ
സൂര്യ നമ്മള് സച്ചിന്റെ കളി മാത്രമേ കണ്ടിട്
ആ അതല്ലേ ഞാൻ ഓന്റെ ഫാനായിരുന്നു കാരണം ഓന് റിട്ടയർ ചെയ്തതിന് ശേഷം പിന്നെ ഞാനും കളി ന ക്രിക്കറ്റൊക്കെ പരമാവധി നിർ യതാ പിന്നെ ഇപ പണ്ടത്തെ മാതിരിയല്ല ഐ പി എൽ ഇപ്രാവശ്യം ഐ പി എൽ ഒക്കെ ഈ ബാറ്റിംഗ് പിച്ച് ആണ്. ആൾക്കാർക്ക് അടിക്കാൻ വേണ്ടി മാത്രം ഇട്ട് കൊടുക്കണ മാതിരി അത് ഭയങ്കര ചടപ്പാണ് സംഭവം
ഉം ഉം. ഇപ്പ ആരാ നല്ല ആ നമ്മള് കാര്യായിട്ട് ഫുട്ബോള് അല്ല ഇപ്പൊ കാര്യമായിട്ട് ആരാ ബോളർമാർ നല്ല ശക്ത
ഇപ്പോ നമ്മള് മെയ്‌നായി നിന്നിന്നത് മറ്റേ ജസ്പ്രീത് ഉംറായിരുന്നു മെയിനായിട്ട് ബേറ്റയ്‌തത് ബോളിലി നല്ല ബോളടാ ഇ ഓർക്കടക്കൻ കുറ്റി കുറ്റിങ്ങനെ പറിച്ചെടുക്കട പ പക്ഷെ ഈ സീസണില് ആള് ഭയങ്കരെ നെഗറ്റീവായി പോയ്‌
ഇ
പ്രാശ്യം ന്താ കാള് നല്ലൊരു ചെണ്ടയി മാറി നല്ല വരുന്നവരും പോണവരൊക്കെ അവനെ അടി ച്മിന്നിക്ണൊ കാരണം ഇപ്പോ ഇനിപ്പോ അട്ത്ത എന്തോ ഒരു വേൾ ഏതോ ഏഷ്യൻ കപ്പന്തോ നടക്കാൻ പോണ്ട് ഓൽക്ക് റെസ്റ്റ് കൊടുത്തക്ക പണിക്ക് തീമിന് ടീമില് ഇടം കൊടുത്തിട്ടില്ല അതിന്റ പകരം ചെറിയ കുട്ടികൾക്ക് കൊടുത്തക്കണേ
റസ്റ്റ്ടുക്കണ
ഏയ് ക്രിക്കറ്റിലേക്ക് ഒ ഒരു റിട്ടേൺ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരിക്കെ തിരിച്ചുവരാനെ കുറച്ച് പാടാ പരിക്കു കാരണമല്ല ഇന്ത്യന്റെ ബി സി സിയുടെ മെയിൻ പ്രശ്നം അതാണ് അവൻമ്മാര് ഒരാളെ അങ്ങ് കേറ്റിയാൽ പിന്നെ അവൻമ്മാര് ഇറക്കണെ കുറേ പാടാ ആകപ്പാടെ കോലിക്കൊക്കെ പരിക്കുപറ്റി കഴിഞ്ഞാ പെട്ടെന്ന് ഇറക്കാൻ നോക്കും വേറെ പരിക്കു പറ്റിയാൽ ഓല് പിന്നെ ബോറ് ആണ് പിന്നെ ഓലക്ക് ഇന്ത്യ ടീം കയറാനേ ചാൻസകുറവാ ഇപ്പ നമ്മള് സഞ്ജു സാംസൺ കണ്ടില്ലേ എത്ര ഫോമുണ്ടായിരുന്ന ആളെ ആയിരുന്നു ഓന്റെ ലൈഫ് കളഞ്ഞ്ത് മരത്തെ ഇന്ത്യൻ ടീം ആൾക്കാരാണ്
ഞമ്മക്കിപ്പ ഇപ്പൊ എത്ര ഓവറാ ഇരു ഇരുപത് ഓവേറൊ അതോ അയിപത് ഓവേറൊ അയിപത് ഓർമ്മ കഴിഞ്ഞാലേ
മൂന്ന് തരം ഉണ്ട് മൂന്ന് തരം ഉണ്ട് ടെസ്റ്റ് ഇണ്ട് പിന്നെ ഓടി ഇണ്ട് പിന്നെ ഇല്ലത് ടി ട്വന്റി ഇപ്പ ഐ പി എൽ നടന്നില്ലേ അത് ഇരുപത് ദോ പറ നൂറ്റി ഇരുപത് ബോള് പിന്നെ അമ്പത് ഗോള് മുന്നൂറ് ഗോള് പിന്നെ ടെസ്റ്റ് അൺലിമിറ്റഡ് ഗോള് അഞ്ച് ദിവസത്തെ കളിയൊക്കെയാണ് എത്രയുംഗോള് ഇനി ബോളിംഗ് ചെയ്യാം
ആ ആ ആ ഏതപ്പോ നല്ല ടീം നല്ല ഇക്കുറി വേറെ നല്ലടീം ഏതിനു?
ഇക്കുറിക്കത്ത് നല്ല ടീം പറഞ്ഞാ പക്ഷെ കപ്പ് നല്ല ടീംവന്നെഞാ കപ്പ അടിച്ചിട്ടില്ല എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് കപ്പ് ടീമ് പഞ്ചാബ് സെറ്റ് കളി. അമര ആയിര ത്തൊരു ഏഴ് കളി അടി ണ്ട് ജയിച്ചു എന്നിട്ട് ടേബിള ഫസ്റ്റ്ന്നു ന്നു പിന്നെ അടുത്ത ആറ് കളി എട്ട് എട്ട് നിലേലാണ്ട് പൊട്ടി ഒരു കളി പോ ജയിച്ചില്ല അങ്ങനെ ഒരു ടേബിള്ന് താഴത്ത്ക്ക് പോന്നു അയില് സിംമ്പിളായിട്ട് കപ്പ് തോ ന്നവന്മാര് പെട്ടെന്ന് അടിഞ്ഞ് പോന്നു താഴോട്ട് ഈ ആൾക്ക് ഐ പി എല്ല് ടീംന് ഈ മീൻസ് ക്രിക്കറ്റിൻ്റെ ടീം ഇൻട്രസ്റ്റ് ഇല്ലാത്ത കൊണ്ടാണ് പക്ഷെ ഇജാൻത്തൊക്കെ ഇൻട്രസ്റ്റ് വന്ന് കഴിഞ്ഞാ ത്രി ത്രില്ല ആയിരിക്കും പിന്നെ പിന്നെ ജ് പണ്ടു മുതലേ കേ പിന്നെ പണ്ടുമുതലേ താ ക്കാത്തോണ്ട
ആ ഞാന് എന്താ വച്ചാല് ഞമ്മള് ചേർപ്പം മുതലേ ഫുട്ബോളാ കണ്ടീന്യ പിന്നെ ക്രിക്കറ്റ് ഒക്കെ എല്ലാരും ഇങ്ങനെ കൂട്ടത്തോടെ ഇര്ന്ന് കാണുമ്പോ രസാണ് അപ്പങ്ങനെ കാണും പിന്നെ എന്തവച്ചാ ഇത് അഞ്ചോ ഓവറ് ആകെ എ ത്രെ ഒരോവർൽ ആറ് ബാളല്ലേ ആ വാളയ് നേരെ പരസ്യത്ക്ക് പോവും അയിൻ്റെടീൽ ആരേലും വിക്കറ്റായ പിന്നെയും പരസ്യം പരസ്യം കൊണ്ട് അഞ്ചാർ കളിക്കണം അതാണ് ഇതില് നെഗറ്റീവ് ആയി ഇച്ച് തീരെ പറ്റിള്ള
അല്ല ഇപ്പൊ ഫുട്ബോൾലും വന്ന്ക്ക്ണല്ലോ ഈ ഇരുപത്തഞ്ചാ എല്ലാ ഇര ശം മറ്റേ ഡ്രിങ്കിംങ് ടൈം ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിൻ
അതിപ്പോ കൊടുന്നതല്ലേ ഫിഫക്കാര് ഫിഫക്കാർ ഇപ്പൊ കൊടുന്നതല്ലേ പണ്ടൊന്നുണ്ടായില്ലല്ലോ ആ ഞമ്മള് പണ്ട് മുതല് ആ പണ്ട് ന്ന എന്താ ഇങ്ങനെ കണ്ട് ശീ ലായില്ലേ ഇക്കുറിയല്ലപ്പൊക്കെ ത്തൊടങ്ങ്യത്
സത്യം
തോന്ന്ണില്ല മറ്റേത് കാണുമ്പോ തന്നെ പരസ്യല്ലേ പരസ്യം കാണണന്നെ ഈറേണ് ഇച്ച്
പരസ്യ വന്നാ പിന്നെ നമുക്കാ ആ മൂഡാണ്ട് പോ പോവുല്ലേ ക്ക് സത്യം പറഞ്ഞാ തൊക്കെ ഒരു വൈബില് ഇങ്ങനെ വരുമ്പോ കളിം നിക്കും ഇതും നിക്കും ഈ ഇ പ്പ യീ അങ്ങൻ തന്നെ പോവാന്നുണ്ടെങ്കിൽ നമുക്ക് കുറെേ വൈബ് ക് ട്ടും
ഉം ഉം പിന്നെ കൊറെയൊക്കെ ഫോണില് കാണാൻ നോക്കും ഫോണിൽ കാണുമ്പം ആരെലും എന്തേലക്കായ്ട്ട് മെസ്സേജ് അയച്ച് ചെൽപ്പതിന് പിന്നാലെ അങ്ങനെയാണ്ട് പോകും അല്ലേ ആരേലും ഗയിമ് കളിച്ചാൻമാണ്ടി റൺ വേക്ക് വിളി ച്ചാ അപ്പ ങ്ങനെ അങ്ങനിം പോവും പിന്നെ അയിന്റെ ഇൻട്രസ്റ്റ് ഉം പോവും
ഇജ് ഈ ഫോണില് ക്രിക്കറ്റെന്നും കളി ക്കാറില്ല
ഏഹേ ഫോണില് പന്തളിക്കും പ്രസ്ലളിക്കൽ ണ്ട്
ആനാട്ടില് എന്താ അവ സ്ഥ ഫുട്ബോൾ കളിക്കാൻപോവാ
നാട്ടില് നാട്ടില് ക്രിക്കറ്റിന് ടീമ്‌ക്കെ ഉ ണ്ട് ബടെ നമ്മള് കളിണാന് ക്കെ പോവും ബടെ കൂടുതലും ഫുട് ബോൾ നന്നെണ് ആൾക്കാര്
ക്കാ ഞങ്ങൾപ്പോക്രിക്കറ്റ് തുടങ്ങിക്കാ എനിക്ക് പിന്നെ ഫുട്ബോൾ കളിക്കാനും പറ്റൂല
ങ്ങളെജില്ല മലപ്പുറം അല്ലേ മലപ്പു
ഓ പിന്നെ പറയേണ്ട ആവശ്യല്ല എട ഞാനും ഫുട്ബോളില് പ്രേമിച്ച ആളേന്നും കളിയില് പക്ഷേ ന്റെ ലീഗ്‌മെന്റിന് ലീഗ് മെന്റ്പണിയന്നതിന് ശേഷം ഫുട്ബോൾ നിർത്തലാക്കി ക്കാ ലിഗ്മെന്റ് ഇളകി രണ്ട് തവണ ഇളകി ലഗ്മെന്റ് മു ട്ട് അത് ഇളകിയേന്ശേഷം പിന്നെ ഞാ ഫുട്ബോൾ നിർത്ത്യ അതുകൊണ്ട് പിന്നെ ഒന്നാമത് ക്രിക്കറ്റ് കളിക്കാൻ നാട്ടില് ക്രിക്കറ്റ് കളിക്കാൻ പോക്ക് ഭയങ്കര സുയ്പായി ആയി അത് ലിഗ്മെന്റ് ക്കെ ആയി കയിഞ്ഞാ പെയിനാണ് സഹിക്കത്തില്ല ടാ
രണ്ടായിരത്തി ഇരുപത്താറ് ഇതരെ കോലി കൊണ്ടോ യില്ലേ ഇക്കുറി
പിന്നെ ന്താ ഓൻ തൂക്കില്ലേ ഇരത്ത്നാലും ഇരത്തഞ്ചും ഓന ന്നെ കൊണ്ടോ യേ
ഏ രണ്ട് കൊല്ലം ഓൻ കൊണ്ടോയില്ലേ ഇന്ത്യന്റെ അവസ്ഥ ഇപ്പഎന്താ ഇന്ത്യ ഇപ്പ എങ്ങനെ ഒരു മെച്ചം ണ്ടോ നമ്മള്
ഇന്ത്യൻ ടീമ് എയ്റ്റി റ്റൊറ്റിയിൽപിന്നെ എന്താ വേൾഡ് കപ്പ് എടുത്ത് എയിറ്റി റ്റൊറ്റി വേൾഡ് കപ്പ് ഇനി പ്പം താ ഏഷ്യൻകപ്പ് വര്ന്ണ്ട് അടുത്ത കപ്പ് പിന്നന്ത് ഇന്ത്യ അതില് നമ്മള് സഞ്ജുവിനെക്കെ ഇറക്കിക്കും
ഇപ്പോഴും എന്തൊക്കെയ കളി അടക്കണ്ടല്ലോല്ലോ ഇ കേട്ടി ഇപ്പോഴും എന്തൊക്കെയോ കളി ഞാൻ ഇടക്ക് ഇങ്ങനെ ലൈവിങ്ങനെ കണ്ട ഞാൻ എന്തൊക്കെയോ ലൈവുകൾ ടി വിയിലാണല്ലോ നമ്മളെ ചാനല് അതെ എഴൂനൂറ്റ ഐമ്പത് കിട്ടായനെങ്ങനെ പോകുമ്പോൾ
ആഹ പക്ഷെ കഴിഞ്ഞതിന് മുന്നത്തെ കളി മഴ കാരണം അമ്പത് ഓവറിൽ ഒരു ഇരുപത്തഞ്ച് ഓവർ ആക്കി ചുരുക്കിക്കാരുന്നു മഴ കാരണം
അങ്ങനെയൊക്കെ ഇണ്ടായിണോ കൊറെ കാര്യങ്ങൾ പറയാണ്ടില്ലേ
ക്കാണേ ക്രിക്കറ്റിനെ പറ്റിയ വല്യ ഒരു പിടുത്തം കിട്ടാത്തോണ്ടെ
ഉ പിന്നെടാ ഞമ്മള് അധിക കളി ഏകദേശം കാണും കാണുമ്പോ രസണ്ടെങ്കി നമ്മ കാണൂ ഇല്ലെങ്കി അവിടെ ഇട്ട് പോവുവേം ചെയ്യും പറയാന്ന് വെച്ചാ കൊറെയുണ്ട്
ഏതായാലും നോക്കട്ടെ ശരി ആ ആയിക്കോട്ടെ എന്നാ ശരി എന്നാ
ഓകെ ടാ
ഓക്കെ